ഉ
ഹലോ
അസ്സലാമു അലൈക്കും.
അലൈക്കുമുസ്സലാം എന്താ വർത്താനം.
എന്താ നല്ല വർത്താനം
ഉം ഉം ഉം സുഖാ അങ്ങനെ പോണു.
ഏഹ് എന്താ പണീ തെരക്കിലാ
അല്ലല്ല തെരക്കിലല്ലാ ഫോൺ വിളിയിലേനി
അതെ ആഹ് മക്കളൊക്കെ എന്താ കാട്ടണെ
ഹലോ സുഖല്ലേ?
ആഹ് സുഖാണ് സുഖാണ്
ഉം ഉം
മക്കളൊക്കെ എന്തു കാട്ടണു ചോദിക്കാ
മക്കള് ഇപ്പോ ഒരാൾ രണ്ടാള് മദ്രസ്സ് പോയിണ് ഒരാളുണ്ട് ഇവിടെ എഴുതണ്
ആഹ് ഭക്ഷണം കഴിച്ചോ?
ഇല്ലേ കുട്ട്യേള് വന്നിട്ട് വേണം കഴിക്കാന്
ആഹ് ആഹ് അപ്പൊ ഇപ്പളാ മദ്രസ്സാ
ആഹ് രാത്രിയാ ഒമ്പണിക്ക് വിടും
ആഹ് ആഹ് ആഹ്
ഏത്താ ആട്ത്തെ വർത്താനം
ഉം എന്താ നല്ല വർത്താനം
ദക്ഷണക്കെ എന്താണ്?
ഭക്ഷണം മീൻകറിം ചോറും ഉം കഴിച്ചോ? അഴ ഇപ്പം വെച്ചതാ
ഏഹ്
രാവിലെ ഇന്നലത്തെ കറിയിണ്ടായിരുന്നു അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു
ആഹ് ആഹ് ആഹ്
ഉപ്പ മീൻ വേടിച്ചിട്ട് വന്നു ഹസ്ബൻഡ് വന്ന് ഇണ്ടായിരുന്നില്ല അപ്പൊ ആപ്പാനേണ്ട് പോയതേ
ഉം ഉം എന്താ മീന്?
ആപ്പാക്ക് കണ്ണോപ്രേഷൻ കയിഞ്ഞക്കാണെ അപ്പൊ ഡോക് ആഹ് കയിഞ്ഞിട്ട് കൊറച്ചായി അപ്പൊ മാസം മാസം ഇങ്ങനെ പോണല്ലോ
ആഹ് എന്തിനാ കണ്ണ് ഓപ്പറേഷൻ ചെയ്തെ തീരെ കാഴ്ച്ച ഇല്ലാഞ്ഞിട്ടാ
കാഴ്ച്ചല്ലാഞ്ഞിട്ടെ
ഉം ഉം ഉം അ പക്ഷെ അവിടുന്ന്
ഏഹ് കണ്ണോപ്രേഷൻ കഴിഞ്ഞാണ് പിന്നെ ഈ ഞരമ്പിന്റെ പ്രശ്‌നായിറ്റെ ഞരമ്പ് അങ്ങനെയ്‌ള്ളോല്ക്ക് ചെയ്യാൻ പറ്റൂലല്ലോ ഞെരമ്പിന്റെ പ്രശ്നം ഇണ്ടായിരുന്നേ അപ്പൊ അങ്ങനെയുള്ളോല്ക്ക് ചെയ്യാൻ പറ്റ് ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ച അത് ചെയ്യേം ചെയ്തു പിന്നെ ഞരമ്പിൻ്റെ ഓപ്രഷോം കഴിച്ചു അയിന് ഇങ്ങനെ മസ് അടുത്ത മാസം പോണം അ ആഹ കോയമ്പത്തൂരൂന്ന്
കോയമ്പത്തൂർ ഗവൺമെന്റവല്ലേ പ്രൈവറ്റ് ആവൂലേ
ഗവണ്മെന്റനെ തോന്നണ്ട് ഉം വേറെ
ഗവൺമെന്റലായ പിന്നെ വല്ലാത പൈസ വേണ്ടല്ലോ
ആഹ ആഹ ഹസ്ബൻഡ എന്താ ട്ട
ഹസബന്റ് പൊറത്താ
അതെ ആഹ എത്ര മക്കളാ രണ്ട് മക്കളോ?
അല്ല മൂന്നാളുണ്ട്
അതെ ആ ആ വീട്ട്ലാരൊക്കെണ്ട്
വീട്ടില് ൻ്റെ മക്കളും ഞാനും ഭർത്താവും ഉമ്മിണ്ട്. മഴണ്ടോ?
മഴ ഇതുവരെ ന്നു ഇണ്ടാവില്ല ഇപ്പ ചെറുതായിട്ട് ഇങ്ങനെ ചാർണ് ണ്ട്
ഉം ഉം ഉം അവിടെ മക്കൾ സ്കൂൾ പോക്ണ കുട്ടികളില്ലേ?
ഉണ്ട് ര എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരാള് പത്താം ക്ലാസ്സിലാണ്.
ചെറിയോൾ ആറിലും രണ്ട് പെൺകു
ഉം
പത്താം ക്ലാസ് പഠിക്ക
ആഹ് അങ്ങനെ പോക്ണ്ട് ട്യൂഷനൊക്കെ ചേർത്തി ട്യൂഷൻ ചേർത്തിട്ടുണ്ട് രാവിലെ ഏഴ ക്ക് പോയാ രാത്രി ആവും വരാന് മദർസയും, ട്യൂഷനും, സ്കൂളും ഒക്കെ കഴിഞ്ഞിട്ട്
മദർസ് പോവുണ്ടോ ഓള്?
ആഹ മദർസ് ഉണ്ട് അഞ്ച് മണിക്ക്
ഏ നിർത്തി ങ്ങള് നിർത്ത ആ ആ് അല്ലേ ത്തിലാവുമ്പോൾ കുട്ടൾക്ക് കതിടേക്കാരം മദ്രസ്
ആഹ എല്ലാം കൂടിയാണ് പിന്നെ രാത്രി വന്ന് പഠിക്കുമ്പോ കൊറക്കം വരും. നിർത്താ പറഞ്ഞപ്പോ പിന്നെ നാള നിർത്ത്ണില്ല പ്പ അങ്ങനെ പോട്ടേ പറഞ്ഞിട്ട്
ഇൻട്രസ്റ്റ് ഉണ്ടേ പോട്ടെ
ആഹ ആഹ പക്ഷെ പഠിക്കാൻ സമയല്ല ഇപ്പൊ പരീക്ഷല്ലേ വര്ണ ആഹ് പരീക്ഷ ആഹ്
മിന് റ്റിന് മിന് റ്റിന് പരീക്ഷക്കാരം പത്താംക്ലാസില്
ആ പ്പ അടക്കടക്കുണ്ട് ഇതര പരീക്ഷ
ഉം ഉം
ട്യൂഷന് പോയാ അവിടെണ്ട് പരീക്ഷ വേറെന്താ പിന്നെ
മക്കള് നോവലൊക്കെ വായിക്കെ
ഏയ് അയിനൊന്നും ഒഴുവൊന്നല്ല ആകെ ഞായറാഴ്ച ഒഴിവും ഏഹ്
ഇങ്ങള് വായിക്കെ ച്ചാ?
ഇല്ലില്ല എന്താ നീ വായിക്കൽണ്ടോ?
ആഹ് ഞാൻ കുട്ടികള് കൊണ്ട് വരുന്നതൊക്കെ വായിക്കാറുണ്ട്.
സ്കൂള്ന്ന് കൊണ്ടര്ണതാ
സ്കൂള് നിന്ന് കൊണ്ടരും അപ്പം ഓല്ക്ക് വായിച്ചാനപറ്ഞ്ഞാണ്ട് ഓലപ്പ മൂന്ന്
ആഹ് ആഹ് ആഹ് ആ സ്കൂള്ന്ന് കൊണ്ട് വരുന്നതൊക്കെ വായിക്കും.
ഉം ഉം സ്‌കൂള്ന്ന് കൊണ്ട് വര്ണ ഹോജ കഥകളു തെ ക്കല്ലെ
ആഹ് ഇടക്കിടക്ക് കൊണ്ട് വരുണ്ട് അതൊക്കെ വായിക്കലാണ്
ഉം ഉം ഉം
ഉം ഓൺലൈൻ വർക്കിലൊക്കെ ചേർന്നീന്നോ ആദ്യം
ഇല്ലില്ല
ആഹ് ടൂറൊക്കെ പോവലുണ്ടോ
ഓ ടൂർ പോവലുണ്ട് എല്ലാരും കുടുംബ ഫാമിലി ആയിട്ട് ഒന്നായിട്ട് പോവുള്ളു
അതെ ആഹ് ആഹ്
ഉം ഉം ഉം അതാണല്ലോ ഇപ്പം മു ഒക്കെ ഒരു രസം എല്ലാരും ഉണ്ടാവുമ്പളെ ഉം ഉം
ആഹ് അങ്ങനെ പോവലൊന്നും ഇല്ല വീട്ടീന്ന് ആങ്ങളരൊക്കെ വരുമ്പോ
ഉം ഉം ഉം ഞങ്ങൾ എല്ലാരും കൊണ്ടോട്ടി യേർച്ചക്കൊക്കെ പോയിന്
ആഹ് ഹസ്ബൻഡ് കടയിലാണ് അപ്പൊ വരുമാനം കമ്മിയാണ് അപ്പം അതുകൊണ്ട് ഇവിടന്ന് അങ്ങനെ പോവലൊന്നും ഇല്ല വീട്ടിന്ന് അ ആങ്ങളമാരൊക്കെ വരുമ്പോ
ആഹ് ആഹ് എൻ്റോട്ന്ന് പോവൂല വെടുന്ന് പോവും
ആഹ് അവര് കൊണ്ടോവും
ഉം ഇവിടുന്ന് ഇഞ് ഹോട്ടൽക്കോ ഫുഡയിക്കാനൊക്കെ ആണെങ്കിലും
ഉം വെക്കേഷൻ ആയിട്ടൊന്ന് ഏട്ക്കും പോയിട്ടില്ല എന്നിട്ട് മക്കള് ഇങ്ങനെ പറയും ആഹ് വീട്ട് ന് സ്കൂള് വിട്ട് ചെല്ലുമ്പോ കുട്ടികള് അങ്ങനെ പറയുവല്ലോ ഞങ്ങളവിടെ പോയി ഇവിടെ പോയീന്നൊക്കെ അപ്പൊ അവർക്കത് കേക്കുമ്പോ
ഈ വെക്കേഷനിൽ ഞങ്ങള് പോണം പറഞ്ഞിനി പക്ഷേ അപ്പോത്തെന് മഴ പെയ്തു പിന്നെ ഞങ്ങൾ സ്വിമ്മിഗ് പൂൾക്ക് വിട്ടു
ആഹ് ആഹ് ഇപ്പൊ മഴ ഇല്ലല്ലോ ചൂടാണെന്നൊക്കെ
അതിന് ചൂടെടുത്ത് വെയില് മഴ പെയ്താൽ തണുപ്പുണ്ടാവും അത് കഴിഞ്ഞാ ചൂടായാ പിന്നെ
ചൂ ചൂടായ പിന്നെ ചൂട് തന്നെയാ മഴയുണ്ടോ മഴയുണ്ടോ
ഏഹ് മഴ ഇന്ന് കൊറവാ ഉച്ചൻ്റേഷം കുറവേനി
ഉം ഞങ്ങള് ഇവിടെ ഇപ്പം ഒന്ന് ചാറിട്ടുള്ളൂ അതുവരെ വെയില് തന്നെ ആയിരുന്ന്
ഉം അപ്പ മാരുവിന്റെ അടുത്ത് ഇവിടുന്ന് പെയ്തു
ആഹ് അപ്പൊ പിന്നെ ഞങ്ങളിപ്പൊ ആഹ് ആഹ് വീടൊക്കെ മാറിയിട്ട് ഒരേ തെരക്കെന്നെ അയ് കാരണം വിളിക്കാനൊന്നും പറ്റിട്ടില്ല പന്ത്രണ്ട് കോളക്ക യിട്ടുള്ളൂ ഉച്ച ഇപ്പൊ ഇതാക്കിക്കണം
മം ഉം ഉം
വൂട് മാറി വാടകക്ക് മാറി അത് എല്ലം
ഏഹ് വാടകക്ക ഇങ്ങള് താമസിക്കണ്
ആഹ് ആഹ് ഏട്ടനും മാറി ഞങ്ങളും മാറി സ്വന്തായിട്ട് വീടുണ്ട് സൗകര്യം കമ്മിയായിട്ട് അപ്പൊ കൊ കൊടുക്ക വാടക മാസം ഏഴായിരം
ഓഹ് ഒക്കൂലല്ലോ
ങേഹ്
ഒക്കൂലല്ലപ്പൊറിയാ
ഏ ഒക്കൊന്നുല്ല വീട്ടുകാര് പറഞ്ഞപ്പോ അങ്ങനെ മാറിയതാ
മ്മ് മ്മ് മ്മ് മ്മ് മ്മ്
ഞക്ക് ഞങ്ങൾക്ക് എത്തൊന്നുല്ലാ അവര് പറാഞ്ഞു അവര് കൊട് കൊട്ത്തോളാ വീട്ടില് മഴക്കെ പെയ്താല് വള്ളം വന്നിട്ടേയ്
വീട്ടിൽ പിന്നെ വേറാരാല്ലെ
അവടെ ഏട്ടനും ഭാര്യയും മക്കളോക്കെ ഉണ്ടായി ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ച് അവിടെ മുറ്റത്തൊരു ഒരു ഷെഡ് കെട്ടിട്ട് അയിലേരുന്നു
ഓഹ്
അപ്പൊ ബാത്റൂമ്ക്ക് പോകാൻ ബുദ്ധിമുട്ടായിട്ട് രാത്രി ഒക്കെ പോകുമ്പോ എനിക്ക് ഷുഗറിന്റെ പ്രശ്നംണ്ട് മുത്രയ്ക്കാൻങ്ങനെ മുട്ടുമ്പോലെ അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ട്ടര് മാറിക്കോളാൻ പറ അപ്പൊ പിന്നെ അവരും ഏഹ് ആഹ് പൈസ അഡ്വാൻസ് അവര് കൊടുത്തു ഈ മാസം മാസം അവര് അടക്കാ പറഞ്
ഉം ഉം ഉം
ഞങ്ങളെ കൊണ്ടെത്തുല ആയിരം റൂപിയേം കൂടി മാസം ഉണ്ടാക്കാൻ കയ്യൂ മകടെ ട്യൂഷന് ചേർത്തിയെന് കൊടുക്കാൻ പറ്റുന്നില്ല
ഉം ഉം അപ്പൊ കടം വാങ്ങി കീകാരം കൊടുത്തുണ്ട
ആഹ് അത് കടം വാങ്ങി കൊടുക്കും പിന്നെ അവിടെ നല്ല കല്ല് ബില്ലും വെള്ളബില്ലോക്കെ നല്ലോണം വന്നിന്നീ ഇതൊക്ക കടംമേടിച്ചിട്ടാ കൊടുക്ക
ഉം ഉം ഉം
അപ്പൊ ഒന്നും എത്തൂല പിന്നിപ്പാ പത്താം ക്ലാസ്സ് അല്ലേ ട്യൂഷൻ ചേർത്താണ്ടരിക്കാനും പറ്റില്ലല്ലോ അതാണാ ചേർത്തിയെ
അല്ലേലും ഒന്നും പഠിച്ചുല പിന്നെ അയിലുക്കുടിം കൂടാതെ ചേർത്തിട്ട് ഒത്തും ഇല്ലാതാവണ്ട
ഏഹ്
അയില് പോയിട്ടെങ്കിലേ ന്നാ തിരിഞ്ഞാല്
ആഹ്
എല്ലാരും ട്യൂഷന് പോവാണ്
ഉം ട്യൂഷന് പോണുണ്ട് ചെറിയ കുട്ട്യാളൊക്കെ പോണ്‌ണ്ട് ചെറിയ ആളെ ചേർക്കണംന്നുണ്ട് പക്ഷെ പൈസ അയിനും വേണ്ടെ പൈസ മാസം അപ്പൊ അതില്ലാത്തൊണ്ട് പിന്നാ അവള ചേർത്തിട്ടില്ല അവള് പ്പ ഒരാഴ്ചയിട്ട് പോണുല്ല വലിയ കുട്ട്യായിട്ട് ആഹ് അവള് വലിയകുട്ടി ആയിക്കാണ് അപ്പൊ ഇന്ന് ഇപ്പൊ പറഞ്ഞയക്കാന്ന് ഇന്ന് കൊണ്ടുവിടാൻ ആളൂല്ല
ഉം ഉം ഉം ഉം
അങ്ങനെക്കായിട്ട് ഒരാഴ്ച ലീവാണ്
ഉം ഉം ഉം അങ്ങനെ പോട്ടെ തുടങ്ങല്ലേ പിന്നെ
ഏഹ്
തുടക്കല്ലേ അപ്പം പിന്നെ ഒരു റസ്റ്റൊക്കെ വേണം പറയാ
ആഹ് അതിപ്പോ ഒരാഴ്ചത്തെം പഠിക്കാനും ഇതാകാനും അതൊന്നും പറ്റിയിട്ടില്ല എഴുതാനും പറ്റിട്ടില്ല ഇപ്പാ അതൊന്നും കിട്ടില്ലല്ലോ
ഉം അല്ല ചെറിയകുട്ടിയല്ലേ
അങ്ങനെക്കായിട്ട് അങ്ങനെ പോണ്‌ണ്ട് നിങ്ങക്ക് വീടുണ്ട സ്വന്തായിട്ട്
ആഹ് ഉണ്ട് വീടുണ്ട് തറവാടന്നെയാണ്
അതെ ആഹ് ആഹ്
ഉം കാരനോരുണ്ട്ലും ഞാൻ മൂന്ന് മക്കള് ഇവടെ മക്കൾ ഒല് നാ നാ മൂന്നാത്തുമ്മാരും രണ്ടാണ്മക്കള്
ഉം ഉം ഉം വേറെന്താ വിശേഷം എടാ എപ്പളേലോക്കെ യൂട്യൂബിലൊക്കെ എന്തേലും നോക്കിട്ട് ഇങ്ങനെ ആഹ് ന്ന പിന്നേം പൊറ അന്നേം പൊറോട്ട അടിച്ച് ബാക്കിന്ന് അപ്പൊ അത് ഞാൻ ചെറുതായി മുറിച്ചു ഉള്ളിം തക്കാളിയകെട്ടിട്ട്
ഒരു കൊത്താക്കിണ്ടാക്കുകല്ലേ മാങ്ങിയന്ന പൊറാട്ട
ആഹ് ന്നലെ വാങ്ങിയത് ഞങ്ങന്ന് അല്ലേ ഇന്നലെ വേടിച്ചാണ് ന്നലെ ഞങ്ങവിടെന്നലെയല്ലേ ഇരുന്നത് അപ്പ വിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ തച്ചഛന്റെ കുട്ടികളൊക്ണ്ട് ഓല്ക്ക് അവ ഈ ബാക്കിള്ളതങ്ങനെ ണ്ടാക്കിയതാണ് പൊറാട്ട ചെറുതായി മുറിച്ചട്ടേ ന്നാ ശരിന്നാ ആഹ് ശരി ആഹ്